ഹലോ കേൾക്കാൻ പറ്റുന്നില്ലടേ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട് പറയൂ എന്തക്കയെണ്ട്
എന്തക്കയെണ്ട് വിശേഷം അവിടെ
നല്ല വിശേഷം തന്നെ ഒരു യാത്ര പോവാൻ നിക്കാണ്.
ആണോ എവിടിക്കാ
ഒന്ന് ടൗണ് വരെ പോണം കൊറച്ച് സാധനങ്ങളൊ ക്കെ വാങ്ങാനെണ്ട് അതേപോലെ തന്നെ അങ്ങനത്ത കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനെണ്ട്.
ആഹ് ആഹ് സ്വന്തായിട്ട് പോവോ വണ്ടി എടുത്ത് പോവോ അതോ
ഇല്ല ഇല്ല ബസ്സിന് പോകും പിന്നെ അതേപോലെ തന്നെ അയിന്റെ മുന്നായിട്ട് ഇനിക്ക് ഇതേപോലെ തന്നെ ഒരു ക്ലാസ്സെണ്ട് അയിന് പോണം.
ആണോ അതന്നെ നമ്മള് സ്വന്തായി ട്ടിങ്ങനെ സാധനൊക്കെ വാങ്ങി അങ്ങനെ നമ്മക്കന്നെ ഒരു ഇത് വേ ണോ വെ എഹ് ഒന്നിനും വേറൊരാളെ.
വേറൊരാളെ ആശ്രയിക്കാതെ അത് നമ്മള് നൊ അത്. ആഹ് അത് നമ്മള് തൊടക്കത്തിൽ തന്നെ ശീലിച്ചാല് നമ്മക്ക് ഇപ്പ എപ്പളും നമ്മള കൂട്ട ത്തിലൊരാള് നമ്മളെ കൊണ്ടോവാണെങ്കില് നമ്മക്ക് പിന്നെ എന്തിന് സ്വന്തായിട്ട് പോവാമ്മക്ക് പേടിയായി ഒരാളോട് ഒരു കാര്യം ചോദി
അതെ ഇഞ്ഞിപ്പ കുട്ട്യാളേം കൊണ്ടും ചെലോലെന്തെയ്യും ബ സ്സില് കയറാൻ പേടിയായ് എന്തിന് പേടിക്കണം
സാഹചര്യത്തി ഞാൻ പറയട്ടെ എവിടെ ബസ്സില ഇഞ്ഞി എവിടെങ്കിലും അഥവാ റ്റെറങ്ങിയാലും ആ ഒരു കുട്ടിക്ക് ഒരു വെ ഇതിണ്ടെങ്കില്. എങ്ങനെ ഇപ്പൊ ആരോടെങ്കിലും ചോദിച്ചാ തന്നെ മനസ്സിലാവൂല്ലേ എപ്പൊ ഈ ഞാൻ ഇവിടെ.
അമ്മള കയ്യില് ഫോണെണ്ട് എല്ലാ സംഗതികളും ഉണ്ട്. അപ്പൊപ്പ ജസ്റ്റ് ആഹ് അതെ മറ്റെ നമുക്ക് ഒരാളെ ബന്ധപ്പെടാന് നമുക്ക്. ഭയങ്കര എങ്ങനെയാണ് നമുക്കറില്ല ലാൻഡ് ഫോണും കാര്യങ്ങളും ഒക്കായിറ്റാ.
ആഹ് ഇന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇതേപോലെ തന്നെ എ ൻ്റുമ്മാ യും ഞാനു ഇങ്ങനെ ബസ്സില് വരുമ്പോ. ഇതേപോലെ തന്നെ അവ എല്ലാം നമ്മുടെ പ്രായ ചെറുപ്പത്തിലാണല്ലോ. അപ്പൊ ഞങ്ങള് എന്തെയ്ത്, ഞങ്ങളെ സ്ഥലം എത്തിയാ എത്ത്ണേന്റെ മുന്നെ പോയിട്ട് എറങ്ങി.
എറങ്ങി.
ഏഹ് ഇമ്മ ബസ്സില് അന്ന് പിന്നെ ഞ ങ്ങക്ക് ബന്ധപ്പെടാം. നമ്മള് ചെറുതാണല്ലോ. അന്ന് ആകെ പേടിച്ച് ഇതായി കരഞ്ഞൊക്കെ ചെയ്ത് കാരണം ഉമ്മ ബസ്സിൽ പോണ്. ഞങ്ങള് വല്ലാണ്ട് ഇതൊന്നുല്ല. അറിം ല്ല്യ. കാരണം ഞമ്മള് ആയി വര്നൊള്ളൂ. ഏഹ് ഞങ്ങളെ അങ്ങാടിന്റെ തൊ ട്ട്മുന്നുള്ള സ്റ്റോപ്പിലാണ് എറങ്ങിയത്. എന്നാലും നമ്മൾ പിന്നെ ഞാൻ കൊറ ച്ച് നടന്നപ്പോ ഇതേപോല് തന്നെ മുന്നോട്ടെന്നെ നടന്നപ്പോ ഇതേപോല് തന്നെ എന്തെയ്ത് ഞങ്ങളെ അങ് അങ്ങാടി ഇതൊക്കെ കണ്ട സ്ഥലം നമ്മള കണ്ട സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാവൊല്ലോ. ചെറുതായിട്ട് കണ്ട സ്ഥലാണെന്നൊക്കെ ഒരു ഇത് തോന്നല്ണ്ട്. അപ്പോത്തിന് പിന്നെ ഉമ്മ എന്തെയ്ത്, അവിടുന്ന് ബസ് എറങ്ങി അവരോട് ചോദിച്ചു. ഇവടെ കുട്ട്യേള് ഇണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം. അപ്പവര് പറഞ്ഞ് എന്താണ് അതാ കഴിഞ്ഞ സ്റ്റോപ്പില് ഏഹ് എറങ്ങിയിട്ട്ണ്ട്ന്ന് പറഞ്ഞ്. ആഹ് അങ്ങനെ.
സ്സില് ന്ന് പറഞ്ഞാല് ഇമ്മാര്ക്കൊക്കെ ഭയങ്കരം പേടിയായിരിക്കും. അറിയാണ്ട് വേറെ എവടെങ്കിലും എറങ്ങി കയിഞ്ഞാ. ആഹ് ഇല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തേലും അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിട്ടുണ്ടെങ്കില് അപ്പൊ ഉമ്മ പറയും ആഹ് ഓള് വ
ച്ച് പറയാ. ആഹ് വന്ന്, വിളിച്ച് പറയും ചെയ്യാ. അതു അല്ലെങ്കി ഇനിപ്പ അഥവാറ്റെ ഫോൺ ഇല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചാല് ഇപ്പതാര്ക്കായാലും പറഞ്ഞു കൊടുക്കൊല്ലോ. ഇന്ന ഞാനിങ്ങെ, ആഹ് ഇണ്ടാ. ഇപ്പഞ്ഞ് ഇപ്പോ ഞമ്മ ചോയിക്കേണ്ട ആവശ്യല്ല. ഇപ്പം ഞമ്മക്കെന്നെ ഇപ്പത്തെ കുട്ട്യേൾക്കൊ ക്കെ പറഞ്ഞാൽ കൊറച്ച് വിവരള്ള കുട്ട്യേളാണ് ആദ്യത്തേനെ കാട്ടിം.
അതെ. അതായത് എവിടിം കുടുങ്ങൂല അത് ഒറപ്പാണ്. എന്താ വച്ചാല് ഇന്നത്തെ കാലം ന്ന് പറഞ്ഞാല് ഹാ സഹായിക്കാനും എല്ലാരും ഉണ്ടാവുട്ടൊ. നേരെ മറിച്ച് മറ്റത് ഏഹ് സഹായി ക്കാതെ നിക്കാനുള്ള ആൾക്കാരാ. പക്ഷെ സഹായിക്ക്ണ ആൾക്കാരെക്കാട്ടി കൂടുതലും ക്കാണ്. ആഹ് അതെ അതെ. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമു ക്ക് പേടിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല.
ആഹ് അതാണ്. ഞമ്മളെപ്പളും എവിടിം പോവാണെങ്കി നമ്മള് തനിച്ചു പോണതാ നല്ലത്. കാരണം തനിച്ചു പോകുമ്പം നമ്മള് അത് അറിയു. ഈ ആദ്യ ഇത് ഒരാളെ കൂട്ടിക്കൂടുമ്പോ നമക്ക് ഒരാളോട് ഇപ്പം ഇഞ്ഞ്പ്പോ ഒരു ബാങ്കില് പോണം. അല്ലെ ങ്കിൽ വേറെ എവ്ടെങ്കിലും ഒരു ഇത് പോണം. നമ്മൾക്ക് ഒരാളോട് സംസാരിക്കാൻ പേടിയായിരി ക്കു ഒറ്റക്ക് പോയാ. ഇന്ക്ക് ഒറ്റക്കാണ് വെ ആഹ് കൂട്ടി ഒരാളെ കൂട്ടി പോവുമ്പോ എന്താണ് സംസാരിക്കണ പോലെ ഒറ്റയ്ക്ക് പോയാ നമുക്ക് സംസാരിക്കാൻ പേട്യാ. പക്ഷെ നമ്മൾ ആദ്യമേ അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ശീലിച്ചാ നമക്ക് ഒരാളോട് സംസാരി ക്കാ ആരോടും നേരിട്ട് സംസാരിക്കാനും ഒരു പേടിയു
പക്ഷെ എഹ് പറയ്മ്പൊ ഉമ്മാര്ക്ക് അതൊരു പേടിയായിരി ക്കും. ഒറ്റക്ക് പോയി എന്ത് ചെയ്യാനാന്നൊക്കെ ചോയിക്കും. പക്ഷെ നമുക്ക് അയ്ന്ള്ള ഒരു തൻ്റേടം ഇണ്ട്ന്നാ നമ്മള് കാണിച്ചു കൊട് ക്കണം. എന്നാലേ നമ്മളെ എല്ലോട്ത്ത്ക്കും നമ്മളെ വിടൊള്ളു.
പേടില്ലാതി ഇരിക്കുകയുള്ളൂ അങ്ങനെയണ. അല്ലെങ്കിൽ പിന്നെ നഞമ്മള് ഇപ്പ ഇഞ് പുറത്തിറങ്ങിിക്കഴിഞ്ഞാലും ഉമ്മാര് കുറേ വട്ടം വിളിക്കും എവിടെത്തി. എവിടെത്തി വരുയോ എത്തിയോ എന്ന് പറഞ്ഞണ്ട് ഞമ്മളെ അവർക്ക് ഒരു പേടി. ഭയമാണല്ലോ. എന്ന് തനിച്ചല്ല പോയത് എന്നുള്ള ഇതാണ് ഏഹ ഇപ്പൊ നമ്മള് ഇപ്പൊ രണ്ടു മൂന്ന് വെട്ടം ഇങ്ങനെ തനിച്ചു പോയി കഴിഞ്ഞാപിന്നെ അങ്ങോട്ട് തന്നെ പോകുമ്പോ പിന്നെ അവർക്ക്ന്താണല്ല ആയി ആഹ ശീലാവും പിന്നെ അതേപോലെ പിന്നെ അവരും ഇതേപോലെ തന്നെ ഓൾ ഇന്നലെയും മെനഞ്ഞാനൊക്കെ മെനഞ്ഞാന്നൊക്കെ പോയതല്ലേ അപ്പം പിന്നെ കൊഴപ്പം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളവര് ഇത്ണ്ടാവൂ. അല്ലെങ്കിൽ ഉമ്മമാർക്ക് മന സമാധാനം ഉണ്ടാവൂല.
അതെ അതെ
അതാണ് ഉം അപ്പൊ ഞാനിങ്ങനെ
ഇന്നത്തെകാലത്ത് ഞാനിപ്പോ ആദ്യ ഒന്നും രാത്രി നമ്മള് പെൺകുട്ടികളൊന്നു പുറത്തു തന്നെ കാണല് ഇല്ല. പക്ഷേഇന്നത്തെ കാല ല് ആണുങ്ങളെ കാട്ടിലും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും രാത്രി
ട്ടായാലും നോക്കി പെൺകുട്ടികളാണല്ലോ കുടുതലുംപോകുന്നത്. ആണുങ്ങൾ ഇപ്പ ആണുങ്ങളേെക്കാട്ടിലും പെണ്ണുങ്ങളാ പോണേ. കാരണം ആദ്യം ഒക്കെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാ ഒരു വീടിന്റെ ചുമരിന്റെ ഉള്ളില് ഒതുങ്ങി കൂടി നിൽ ക്കുന്നവരായിരുന്നു. ഇപ്പത്തെ പെണ്ണുങ്ങൾ അതിന് കിട്ടുവോ ഇപ്പ ഒന്നും കിട്ടൂല ഇപ്പൊ ആർക്കും കൂടുതല ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കണം എനിക്കൊരു ജോലി വേണം അതേപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണം. ഏഹ അങ്ങനെ ഉള്ള ചിന്തിക്കുന്നവരാണ് ഇപ്പ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആഹ കൂടുതൽ സമൂഹത്തിൽ ഇപ്പം കൂടുതലുള്ളത്. ഇപ്പന്ത് കല്യാണം തന്നെ കഴിക്കാനിപ്പോ കല്യാണം കഴിപ്പിക്കുന്നില്ലല്ലോ? കുറെ കൂട്ട് അതായത് ഞങ്ങള് താല്പര്യം താല്പര്യം ഇല്ലാന്ന് ഒറ്റയ്ടിക്ക് നമ്മളെ കാലത്ത് ഒരാൾ കല്യാണം കഴിക്കണെങ്കിൽ നമ്മളോട് ചോദിക്കും നിങ്ങക്ക് ഇഷ്ടം തായിണോ എങ്ങനെ ഒന്നും ചോദിക്കണില്ലല്ലോ. ഇതാണ്ട് കെട്ടിക്കയല്ലേചെയ്യുന്നേ. ഏഹ ഇപ്പൊ കുട്ടികൾ എന്താണോ പറയുന്നത് അ അതിനനുസരിച്ച് നിക്കണം അങ്ങനെയാണ്. പേരൻസ് നിക്കണം അതാണ്. അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാന് നുള്ള എല്ലാ ആഹ അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. ഇപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ സ്വന്തമായിട്ട് ഏഹ ഇതാണല്ലോ? അപ്പൊ ആദ്യത്തെ മാതിരിയൊന്നുംല്ലല്ലോ ആദ്യംഒക്കെ പത്താം ക്ലാസ് നിന്ന് കെട്ടിച്ച് വിടുക. ഉം
ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പ നാട്ടിൽ. ഫോട്ടോ ഓൺലൈൻ ആയാലും ഓഫ് ലൈൻആയാലും ഇപ്പോ എതി എന്തായിട്ട് ഏൺ ചെയ്യുന്നു. ഇപ്പ ഈ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻറ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തേ എന്തെങ്കിലും ഒരു വർക്ക് ഏറ്റെടുക്കുന്നുണ്ട്. അവരുടെ ഫീസും അവര് നിലക്കാണ് മാതാപിതാക്കളെ ബുദ്ധിമൂട്ടിക്കരുത്എന്നുള്ള ഇന്ന് നേരെ മറിച്ച് വേറെ അതെ അങ്ങനെ ചിന്തിക്കാത്ത മക്കളും ഉണ്ട്ട്ടോ.
ആഹ അങ്ങനെ ചിന്തിക്കാത്ത മക്കളും ഉണ്ട്. ഇവരെ ആശ്രയിച്ച് ഏഹ നിക്കുന്നവരും ഉണ്ട്.
ഉം
എല്ലാരും ഇപ്പ ഇവരെ ആഹ് കൂടുത പക്ഷെ കൂടുതലായിട്ടും ഇപ്പ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ജോലിയുണ്ട് അവര് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടവര് ക്കൊക്കെ പക്ഷെ കൂടുതലും ഇപ്പ പണ്ടുള്ളവർകൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചതായി ഇപ്പ ആരു കല്യാണം കഴിച്ചിട്ട് വിടുന്നു ഇല്ല. ഇപ്പം അവരെ കിട്ടു ഇല്ല അവർക്ക് പഠി ക്കണം അവർക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പ ഞങ്ങളെ ഞങ്ങള് കുടുംബത്തിൽ തന്നെഇണ്ട് പഠിച്ച്കയ്ഞ്ഞിട്ട് മതി കല്യാണം എന്നാണോ എന്റെ പരീക്ഷ കഴിഞ്ഞ് കയിയുന്നത് അന്ന് മതി കല്യാണംന്ന് പറഞ്ന്നിക്
അതെന്നെ വേറെ നമ്മള് വേറെ കാര്യല്ല. ഓല് എല്ല
റെയ്ഞ്ചിന്റെ പ്രശ്നണ്ടോ? ചെൽത് കേൾക്കുന്നില്ല തിരിയുന്നില്ല റെയ്ഞ്ച് പ്രശ്നണ്ടോ?
ഇവടെ ഇല്ലാ സാധാരണ
എന്റെത് തിരിയ്ണ്ടോ ഇങ്ങക്ക് ഞാൻ പറയുന്നത് തിരിയ്ണ്ടോ?
എഹ് എടെയ്ക്ക് ഇങ്ങെനെ മുറിഞ് പോകുന്നുണ്ട് കുഴപ്പല്ല എന്നാലും മനസ്സിലാവുന്നുണ്ട്.
മനസ്സിലാവ്ണ്ടോ ആഹ് ആഹ് മുറിഞ്പോവാ ആഹ് മനസ്സിലായമതി ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പ ആദ്യത്തെ പോലൊന്നുല്ലപ്പൊ ഒരുപാട് പുരോഗമനം ഇണ്ടായിട്ടുണ്ട് നാട്ടിലും എല്ലാത്തിലും ഒന്നിലും മാത്രല്ല എല്ലത്തിലും.
ഏഹ് ഇപ്പൊ ഒരുമിഠായി കൊടുക്കാൻ പോവാണെങ്കില് എന്തൊക്കെ ആഡംബരങ്ങളാണ് ന്നാ ട്ടില് നടക്ക്ന്നത് പണ്ട്ങ് ഒരുമിട്ടായി ഒരുമി ട്ടായി കൊട്ട ഇല്ല അഹ് നിക്കാഹ് കഴിഞ്ഞിട്ടേ കൊട്ക്കൊള്ളു പക്ഷെ ഇപ്പംന്ന് പറഞ്ഞാല് എങ്കെ ജ്മെന്റ് അയ്നായിട്ട് വേറൊരു പ പരിപാടി തന്നെണ്ട്.
ചെക്കെന് അതേപോല് തെന്നെ പെണ്ണിന് സ്വർണ്ണം കെ
ആഹ് അതെ പിന്നെ ഇപ്പത്തെഈ ഫോൺ വിളി കാര്യങ്ങളൊക്കെ ആദ്യ ക്കെന്ന് പർഞ്ഞാല് നിക്കാഹ് കഴിഞ്ട്ടെന്നെ വിളിക്കാൻ പേടിയെനു കല്ല്യാണം കഴിഞ്ഞീല്ലല്ലോ.
ഇപ്പത്തെ അങ്ങനെഅല്ലല്ലോ ഇപ്പത്തെ നമ്മക്ക് ഇപ്പം നിശ്ചയം കഴിഞ്ഞാല്
ആഹ് നിശ്ചയം കഴിഞ്ഞാല് ആഹ് ഉമ്മ ഒന്നെങ്കി മെസ്സേജ് അയക്കും മെസ്സ് മെസ്സേജ് ആ മസ്സേജ്ച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിളിക്കട്ടെ ഓയ്ച്ച് അങ്ങനെ വിളി തൊട്ങ്ങും പിന്നെ ഓര് ആരും അറിയാതെ പോക്കും തൊട്ങ്ങും പൊർത്തേട്ടുള്ള പോക്കും
അങ്ങെനെ തന്നെ ഒരാളാണ് ഞമ്മള് നിശ്ചയത്തിന് പോയാൽ തന്നെ വരിക്ക് വരിക്ക് വീടിയോട് എടുക്കാനായിട്ട് ഇങ്ങെനെ മുട്ടായിപൊതികളൊക്കെ ഓരോ പ്രത്യേകതായിട്ട്
ആഹ് അതെ ട്രോളി ആഹ് ട്രോളിയിലൊക്കെയാണിപ്പോ
ആദ്യന്നുല്ല ഇപ്പൊ ആദ്യ ഒര് കവറ് പിടിച്ചോണ്ട് പോവെലെ
ഇപ്പൊ കവറിന് പകരം ട്രോളിയാണ് കൊണ്ടോവ്ണത് ട്രോളി ചെർതും വെൽതൊക്കായിട്ട് ട്ട്ള്ള ട്രോളി ആയ്മ ഫ്ലെവറും നെറ്റും ഒക്കെ വെൽച്ചിട്ട് അങ്ങെനെ അടിപൊളിയ ആക്കീട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടാവ ആഹ് അതെ അവർക്കാക്കി ബുദ്ധിമുട്ട് വെര്ന്നത് പക്ഷെ അവരും ഇതേപോലെ ആവണം എന്ന്ള്ളെ
പാവപ്പെട്ടവർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാവ്ണത് ഏഹ് അവർ ക്കിതിനെ കൊണ്ട് ഭയങ്കെരെ ബുദ്ധിമുട്ടാ അവരെ അട്ത്ത് പൈസണ്ടാവില്ല പക്ഷെ എല്ലാരും ഇങ്ങെനെ
അല്ല എല്ലാവരും കൊണ്ടോവ്ന്നത് ഇവൽക്കും നിർബന്ധമാക്കി നിർബന്ധമായിട്ട് മൂടാണ് ചെയ്യുന്നത്.
സെരിക്ക അത് സമൂഹത്തിന്ന് ഇന്റെ അഭിപ്രായത്തില് ഒ എന്താണ് ഇട്ത്ത് ഒയ് വ
അതൊയ് വാക്കണം അതെ
കാര്ണം ഒരുപാട് പേര് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ചെൽപ്പോ ചെലൊട്ത്ത് പൈസ് സ ഒക്കെ ഇണ്ടാവും പൈസ ഇണ്ടാവ് ഇല്ലോല് ഇങ്ങെനെ ചെയ്യും പക്ഷെ അത് കണ്ടാണ്ട് എല്ലാവർക്കും ചെയ്യാൻ കയ്യൂല്ലല്ലോ. എല്ലാര കയ്യിലും എപ്പോയും ഒരുപോലെ ആവണം എന്നില്ല. എല്ലാര കയ്യിലും എപ്പോയും ഒരേ പോലെ ആവണം നില്ലല്ലോ ഇന്നാ ആയിക്കോട്ടട്ടോ ഞാൻ വിളിക്കട്ടോ ശരി